ഹലോ
ആഹ് കേക്ക്ന്നില്ലെ
ആഹ് കേക്ണ്ട് പിന്നെങ്ങ ഉച്ചേക്കുള്ള ഫുഡൊക്ക ആയോ
ഉചേക്കിന്ന് ഫുഡിണ്ടാക്കില്ലാര്ന്നു ഇന്ന് കുടിയിരിക്കലിണ്ട്
ആഹ് കുടിയിരിക്കലിണ്ടല്ലോ ലേ
ആഹ് അപ്പൊ പിന്നെന്ന് ഇണ്ടാക്കണില്ലേ ഇനിപ്പ രാത്രിയേക്ക് നൊക്കിയാ മതി
ആഹ് ഉം എല്ലാരും പോണ്ടോയ്ക്കും
ആ ഹ് എല്ലാരും പൊവ്ണ്ട ഞങ്ങ്ക്ക് ഇവിടെ എല്ലാർക്കു ഉണ്ട് തറവാട്ടിലുണ്ട് എനിക്കു ഉണ്ട് എലച്ചിക്കു എല്ലാർക്കു ഉണ്ട് പറയ്ന്നാളായതുണ്ടെ നമ്മളായിട്ട് കണ്ട് ആഹ് പരിജയൊള്ളൊണ് പിന്നെ ചങ്ങായി കൂടിയില്ലേ
ഏയ്
അപ്പ പിന്നെ എല്ലാർക്കു ഉണ്ട് നിങ്ങള് വണ്ടി കൊറേ ആയോ ഓടിച്ചിട്ട്
ആ ഹ് ഞാ ഇപ്പോ പട്ച്ചിട്ട് കൊറ്ച്ച് മുന്നേ പഠിച്ചു ഇനിപ്പൊ വണ്ടി വാങ്ങി എടു ക്കൽ തൊടങ്ങിട്ടിപ്പ ഒരു കൊല്ലൊക്കായി
ഏ
അതിൻ്റെ മുന്നെ ലൈസൻസെട്ത്തില്ല
ഇല്ലേ
ഉം എട്ക്കണം എട്ക്കണം എന്ന് വിയാരിച് ഓരോ തില അങ്ങനെ എടുക്കാ പോയില്ല വണ് ഇതെടുത്തെല്ലോടുത്തും പോവു
ഏ പോലീസാരുണ്ടോ നോക്കൊണ്ടി ശ്രദ്ധിച്ചു പൊയ്
നോക്കൂ ആഹ് പിന്നെ ഇവിട്ന്നങ്ങോട്ടും അവിട്ന്നിങ്ങോട്ടും ഒരു ആവശ്യ ആണല്ലോ എന്നുള്ളല്ക്ക് അങ്ങനെ പോവും
ആഹ്
അന്റെയാ വീട് ഓട്ടി നമ്മുക്ക് നമ്മള ഇഷ്ടത്തിന് എപ്പളാന്ന് വെച്ചാ പോരാ അല്ല പിന്നെ ഒരാള കാത്തിക്കണല്ലോ
ആ ഹ്അത് തന്നെയാണെ ഇങ്ങളെങ്ങനെ സ്വന്തായ്ട്ട് പഠിച്ചതാണോ
ആഹ് അല്ല സ്വന്തായിട്ട് പഠിച്ച ഞാ എന്റെ ആങ്ങളിൻ്റെ വണ്ടിയെടുത്ത് അങ്ങനെ പഠിച്ചതാ
ഇങ്ങക്ക് സൈക്കിൾ ബാലൻസ് ആദ്യം ഇണ്ടായ്നു
സൈക്കിൾ ബാലൻസ് ഒന്നു ഇല്ല എൻക്ക് പേ എനിക്ക് പറ്ഞ്ഞാല് ഭയ്ങ്കര പേടിയന് വണ്ടിമേ കേറാന് ആദ്യൊക്കെ വണ്ടി എട് ഒന്നും ഇങ്ങനെ നേരെ ആക്കാനൂടി അറിയൂല്ലാര്ന്നു പിന്നെ അങ്ങട് എയിമായി പോയി സൈക്കിള് ഞാൻ തീരെ സൈക്കിൾ ഓട്ടിട്ട് തന്ന ഇല്ല
ഏഹ്
അങ്ങനെ എടുത്ത് എടുത്ത് എടുത്ത് അങ്ങനെ എയിമായി
ഏയ്
നമ്മള് ആ
ആഹ് പേടി മാറ്റിക്കണം പക്ഷെ എന്നാലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള അങ്ങനെ എടുത്തു പോവത്
ഇങ്ങള് നോക്കീനോ
ആഹ് ഞാൻ നോക്കി ഞാൻ വണ്ടി ഓട്ടും
ഒട്ടോ ഏ
ആഹ് ഞാനും ഇതേപോലെ തന്നെ ഇവിടെ ഇനിക്ക് ഇടുക്കും മാണം എല്ലാവരും ഇങ്ങനെ വണ്ടി കൊണ്ടു പോകുമ്പോ ഒരു താല്പര്യം പഠിച്ചണംന്നാലും പേടിയേനി മുന്ന്ക്ക് ഇട്ത്തക്കൂലെനി എന്റെ ഹസ്ബൻറ് ഒരീസം ഫുളള് എണ്ണ അടിച്ചാട്ട് ഇന്ന അമായിന്റെ മോന്റെ കുട്ടിന്റെ ഇത് കൊണ്ടുവന്നീ ബൈക്ക് സ്കൂട്ടി ആയിട്ട് കൊണ്ടുവന്നീന് അപ്പൊ അന്നിന്നെ ഫുള്ള് അവിടെ ഇവിടെ ഐറ്റിങ്ങനെ കൊണ്ടുപോയി അപ്പോളും ഞാനിന്റെ ഊര ഇങ്ങട്ട് ശരിയാണില്ല ഈ സൈക്കിൾ ബാലൻസ് ഇല്ലാഞ്ഞിട്ട് ഈ ഊരമലൊരു കളിയാണല്ലോ അപ്പൊ ഫസ്റ്റില് അത് കഴിഞ്ഞ് കൊണ്ടൊയി പിന്നെ ഇവിടെ വെച്ച് നിനക്ക് വേണമെങ്കി പഠിച്ചോ പറഞ്ഞുങ്ങാണ്ട് ട്ട് ഇവിടെ വെച്ചു പോയി എന്നിട്ട് പിന്നെ ഞങ്ങളെ വിടെ ഉണ്ട് കൊറച്ച് കയറ്റം ഇറക്കം ആയിറ്റ് അപ്പൊ അങ്ങട്ട് കേറ്റും രുഭിനൻ്റെ പോലെ ഇങ്ങട്ടുർക്കും അപ്പ ങ്ങനെങ്ങനെ കൊറേചേ കൊറേചേ ത്താത്ത എതാലും പട്ച്ചിട്ടി ന്നാലു ഐന്റെ ടേല് ആഹ് ബുക്കലും നീച്ചലൊക്കെണ്ടായ്ന്ന്
ഹ്ഹ്ഹ്ഹ്ഹ്
അഅ്തില് പറഞ്ഞാൺല്ലോ വിഗലും നിച്ചലൊക്കെ
വണ്ടി പഠിക്കൽ ഒര് വിങ്കലന്തായലും നിർബന്ധല്ലാതെ വണ്ടി പഠിക്യൂല
ഓഹോ ഒന്നു രണ്ടൊന്നല്ല വീണ് ല്ല വീൺണ് അഅ് ഹസ്ബൻന്റിന്റെ കൂടെ പോയിറ്റ റീല്ലാ ഫസ്റ്റായിട്ടന്ന് ഓട്യൂട് റിമ്പോ വമ്മക്ക് അറിലല്ലോ പ്പത് ഔ ഊര വളൻതായ്റ്റ വിടെവിടെക്കെ കൊണ്ടയി വീൺണ്
ഞാൻ അങ്ങനെയങ് വീണിട്ടൊന്നു ഇല്ലട്ടൊ പഠിച്ചു കഴിഞ്ഞരേ ഞാൻ വീണേ എല്ലാ ഇന്റെ മുന്നേ ൻക്കൊരു ഭയങ്കര പേടിയെനി കാര്ണം മക്കൾൻക്കന്താ പ റ്റി പോയാലാവടെ കടക്കണ്ടിരോല്ലോ യാര്ച് ഞായ്നൻസരിച്ങ്ങടു
ആഹ് അങ്ങനെ നമ്മക്കിനി ആദ്യം വണ്ടിന്റെ ബാലൻസും നമ്മൾ മൻ സ്സിലാക്കണം അല്ലാഞ്ഞാ അത് ചെയ്യാ ഞ്ഞാലൂടി നമ്മൾത് കയൂലഅപ്പണ്ട് ചെരിഞ്ഞയ്ഞാൺടലാ ഒറ്റടലാ
അമ്മ പൊന്തിക്കാകയ്യൂലല്ലോ ചെരിഞ്ഞാം പിന്നെ
ആഹ് അപ്പൊ ഒറ്റടല് ഇട്ടൺ പോവും വു ഇടലാന് അല്ലേ ഞാൻ വാ മേല് മേൽ ചാവിയണ്ട്ഓഫാക്കി പോവും ഓഫ് ആക്കും അല്ലെങ്കി എത്തരാ എസ്‌ലേറ്റൺ കൊട്ത്താ ന്നായിറ്റ് തർങ്ങുല്ലോ
ആഹ് അമ്മള് ഇഞ്ഞ് പ്പഅഥവാ വീണ് പോയാ ആക്സ് ലേട്ടർ അമ്മള് നല്ലോണൺ കൊട് ക്കും അതാണമ്മക്ക് ആപേടിങ്ങട്ട് അതാ നല്ലോണ
ബരാൻ കാര്ണയ്
ഉം
പേട്ച്ചാന്നെ പ ലയ് സംഗതിക്ക് നമ്മളിപ്പോ മുന്ന്കൂടെ വല്യയൊരു വണ്ടി വര്മ്പോ പേട്യാണ് പറിമ്പോ അത്പ്പോ ഞമ്മക്ക് തിനാ പോവാലോ പോവുമ്പോ അങ്ങെനൺ പെയ്ക്കോളും ഞാനു ഇതേപോലെ കുറേ പാട്ട് ലൈൻ്റടേല് ലൈസൻസ് ട്ക്കാ മ്പോയി ലൈസത്തപോയ് ഇച്ച് സൈക്കിൾ ബാലൻസൊന്നുല്യേനി ത് സൈ ഒര് വിതൊക്കയ് സ്കൂട്ടിമ്മ വിടല് പഠിച്ചേന്റെഷാണ് ന്നാലും എടക്കൊന്ന് ഒരു ഊരൊക്കെ ഒരളക്കക്കേങ്ങി ഒരു പേടിക്കെ വരുമ്പളേ ന്നിട്ട്ന്നെ പിന്നെത്ത ലൈസൻസ് ട്ക്കണെങ്കി ലൈ സൈക്കിൾ ബാലൻസ് വാണന്നർ ന്നങ്ങട്ട് അങ്ങനെ ന്റെ ഹസ്ബന്റർഞ്ഞാ എട്ടക്കടണെങ്കിലേ അത് അങ്ങ ട്ടുംഒന്ന് ചുറ്റി വളഞ്ഞ് ഇത് പോണല്ലോ നമ്മളെ ഹാന്റിൽമലാൺലാ ആഹ് ആഹ് അപ്പൊ പിന്നെ സൈക്ക്ള് കിട്ടായ്ട്ട് ഞാം ബ്ട്ന്ന് ങ്ങനെ എൺ കൊറെ ചുറ്റുവഴിട്ടു സൈക്കള് വിടല് പഠിച്ച് പിന്നെ ഞാസൈക്ക്ള്മ്മല്ച്ചാട്ടി അവ്ടെ കോലും കല്ലുതൊക്കെ ലാത്രി എട്ട്ടൽ പട്ച്ച് അയ്മന്ന്ങ്ങനെ അയ്മലന്ന്ട്ട് ആ പട്ച്ച് ഇപടെ കൊട്ക്കും ചിത്
ആഹ് ആഹ്
അങ്ങനെതാലും ലൈസൻസ് കിട്യേത് നസ് ട്ത്ത്ണ് ആഹ് രണ്ടിന്റേം കൊട്ത്തില്ല ബൈക്ക് ഇതിൻ്റെ മാ തിനെ മാത്രം എട്ത്തുള്ളൂ
ആഹ് ആഹ്
അയ്ന്റടി ആ എട്ക്കണംന്നാപിന്നെ മക്ക് പേട്ച്ചാതെ എവിടെം പോവേ
ആഹ് എവിടേം പോവ തെഎന്തോര് തട്ടെ മുട്ടേ ചെയ്ത്ണ്ടങ്കില് ലൈസൻസ് ഇല്യാഞ്ഞാല്
അതാണ് കേട് ഉം കുട്യോളാമ്പോ കുട്യേക്ക് തീരിം കൊട്ക്കാൻ്റു കുട്യേൾക്പ്പോ തട്ടി മുട്ടേ തട്ടിമുട്യേറ്റല്ല ഓൽതെങ്ങാനും പുട്ച്ണ്ടങ്കി ഓൽക്ക് പിന്നെ ഇരുപത്തഞ്ച് വയസ്സാവോളും ലൈസസ്ട്ക്കാൻ കയ്യൂലലോ രതൻഞ്ചേൻട്ടേ കയ്യൂള്ളു ആഹ് പിന്നെ ഇര്‌വത്തഞ്ച് അയ്യായിരേറ്റെ കെട്ടി വെക്കും മാണല്ലോ
ആഹ് പ്പനല്ല പൈസൊട്ക്കണം ലൈസൻസില്ലാഞ്യാൽ
ആഹ് പേടിന്റെ മോനന്നെ തേപോലെ ന്റെമോന് ഞാഓട്ടുമ്പോ ഓന് വാണ്ട്യേ രും ചെൽ ഇന്റോട്ക്കൊക്കെ പുവാണെങ്കില് ഞാഓട്ട്യോള ഞാഓട്ട്യോളറിയും ട്ട് പേട്യാവും ഉള്ളോ ഉള്ളേരിക്കൂടക്കെ പോമ്പ ചെൽപ്പ ഞാകൊട്ക്കും അഅ്പ്പൊ പോ കൊണ്ടോമ്പോ മു ആ ഹ് മൂന്നാല് ആൾക്കാരൊക്കെ ഒപ്പ പോവുമ്പളേ ഇരിക്കണെങ്കി കൊറച്ചൊരു സ്ഥലം വണം ന്നാലെപ്പ വിടാൻ കയുള്ളൂ അല്ലപ്പൊ ഈ ഇവല് സൈക്കളിട്ടാ ചെറിയ ഇതില് ഓല്ക്ക് കുട്ട്യേളല്ലേ ഓല്ക്കിത്തിരി സ്ഥലം മതിന്നാലും വണ്ടി ണ്ടി ടാൻ കയ്യും ഓല്ചെല്പ ഓന് കൊടുക്കും അങ്ങന ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോ ഓന്റെടുത്തണ് കൊടുക്കല ആഹ് ഓൻ എല്ലാരേം കൊണ്ടോവും മോന് ഭയങ്കര താല്പര്യ അവന് ഇവടെ തരാ വല്ലിപ്പാനേം വല്ലിമ്മാനേം ഓലൊക്കെ കൊണ്ടോലൊക്കെ ഓതന്നെ ആഹ് ഓൽക്ക്ട് വലിയ തല മ്മോശകാക്കക്ക് ചെറിയൊരു മ മങ്ങല്ണ്ട് കണ്ണ് കണ്ണിന് കാഴ്ച കമ്മിയിള്ളാ
ആഹ്
ന്നാലും അത് ഇതിനൊക്കെ വണ്ടി ഒക്കെ ഓട്ടലുണ്ട ചെലപ്പം ഉടുക്കി വീട്ടിക്കൊക്കായിട്ട് എവിട്ക്കെങ്കിലും പോണെങ്കിൽ അയിന്റെ വീടും ന്റെ വീടൊക്കെ അടുത്ത് അടുത്താണ് ഒരു വിധം എളയമാന്റെ വീട് എളാമയാണ് ഇവിടെ ഉമ്മ മരിച്ചതിന്റെഷം അയിനെ കെട്ടിയത അപ്പോ ഞങ്ങങ്ങള അവടെ ഉണ്ട് അങ്ങനെണ്ട് ഒരാൾ പറഞ്ഞിട്ട് അങ്ങന അയിനെ അങ്ങനെ കെട്ടിച്ചതാ
ഏഹ്
അപ്പൊ അയിന് അങ്ങട് പോണെങ്കില് ഇവനെ കൂട്ടിയ പോവല് അവടെ അങ്ങാടി കൂടെ പോണ്ടേ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോവും ശ്രദ്ധിച്ചു പോവാൻ പറയും ഉള്ളേരിയ കൂടെ പോവാൻ പറയും
ആഹ്
അങ്ങാടീക്ക് കടക്കാതെ അല്ലാ ഞാ പോലീസിന് വന്ന് പെട്ട അത് മതിയാവേ പിന്നെപ്പോനും ആടും പോകാൻ വല്യ പൂതിയാണല്ലോ പിന്നെ എന്റോട്ക്കും പോവാല്ലോ അതട്ത്താവുമ്പോ ഉം അപ്പൊഓൻ ഇവലെ ങ്ങട് കൊണ്ടാക്കിയാട്ട് ഓൻ ന്റോട്ക്ക് അങ്ങട് പോവല ഇന്നിട്ട് പിന്നെവര് ആവുമ്പോട് വിളിച്ചുമ്പോ ഓണ്ട് പോരും
ആഹ് അയിനിപ്പത്തെ മക്ക ക്കളൊക്കെ വേഗം പഠിക്കും കാരണം സൈക്കിൾ ബാലൻസ് ള്ളോണ്ട് നമ്മള് ഒന്നും ഇനിക്കൊന്നും ചെറുപ്പത്തിൽ ഒന്നും സൈക്കിൾ വരെ ഓട്ടി തന്നെ ശീലല്ല ഇതുവരെ ഞാൻ സൈക്കിൾ ഓട്ടില്ലാ അപ്പൊ ഞാൻ വണ്ടി ഓട്ടി പഠിച്ചീന്നല്ലാതെ ഞാൻ സൈക്കിൾ ഇതുവരെ ഓട്ടിട്ടന്നെല്ല
ഇപ്പന്റെ അഞ്ചത്തി ഓക്ക് സൈക്കിൾ വാങ്ങിത്‌ ഓളും പ്പന്റെ കണ്ടേന് ശേഷം പിന്നെ ഓൾക്കും ഇതേമായിരി ഓൾക്ക് പഠിച്ചാ പൂതിയായ്റ്റ് ഓള്പ പഠിച്. ഓളുപ്പതേമാരി കുട്ട്യേളെ കൊണ്ടോക പക്ഷെ ലൈസൻസിന് കൊടുത്ത്ണ് കിട്ടിട്ടില്ല. എത്തായയായ പിന്നെ ചോയി അയിന പറ്റിട്ട് ചോദിച്ചതുല്ലട്ടോ.
ആഹ് പഠിക്കും. നമ്മളൊന്ന് ശ്രമിച്ചാ പഠിച്ചു സൈക്കിൾ ബാലൻസ് ഒന്നും വേണ്ട വണ്ടി വേം പഠിക്കു നമ്മളൊന്ന് പേടി മാറ്റി. ചോ ഒന്ന് പഠിക്കണം.
ആഹ് ന്നിട്ടിപ്പൊ ആദ്യം ഓള് കുട്ടികളൊന്നും കൊണ്ടോല്ലേനി ഇപ്പോള്. കുട്ടികളൊക്കെ കൊണ്ടോകും ഓളിപ്പോ തരാൻല്ലോട്ട് പോകണ്ട്പ്പോ വീട്ടിക്കൊക്കെ വർല്ണ്ട്. അപ്പൊ കൊഴപ്പില്ല. പേടിയൊന്ന് മാറ്റിയേക്കണം ആദ്യം.
ഉ പേടി മാറ്റിയേക്കണം മ്മള് പഠിച്ചു കഴിഞ്ഞാ പിന്നെ വണ്ടിള്ളോടത്തൂടി. എന്നു ഓട്ടണം ന്നാലേമ്മ എയിമാവുള്ളു. വണ്ടി ഇല്ലാത്തോടത്ത് ഓട്ടിട്ട് എയിമാവൂല വണ്ടിള്ളോട കൂടിന്നെ പോണം.
കൂടെണ് കൊണ്ടയമതി ഓല് മറ്റേ അരൂകൂടെ പോകുംപിന്നെ തെങ്കിലുംക്കെ ഒന്ന് ലക്കിന് ഇല്ലാത്തക്കെ വരുന്നൊക്കെ ണ്ടാവും.
നമ്മള് ശ്രദ്ധിക്കണം നമ്മള് മാത്രം ശ്രദ്ധിച്ചാ പോരെ വേ.
ആഓ ആഹ് അമ്മള് സ്രദ്ധിക്ക. ഓല് വെര്ന ശ്രദ്ധിക്കണംഅല്ലാഞ്ഞ ഈ നമ്മള് നമ്മളതില് പോയിട്ടും കാര്യല്ല. അയ്റ്റള ഇങ്ങട്ട് വന്നു കുത്ത്ണുണ്ടവയ്. ആഹ്
ഉം
ഏതൊരു ഭാഗ്യത്തിന് അങ്ങന പോകുംപോകുംന്ന ഇന്റപ്പതേമാതി രി ന്റപ്പാക്ക് ലൈസൻസൊന്നുല്ല. ന്റമ്മോശാകാക്കുംഇല്ലേയ് ന്റമ്മോ ശാക്കദരീ ഹോട്ടല്ണ്ടായിന്.
ഏ. ഹ്
ഉം അറീല്ലേ എപ്പഴാറീലെ ഈ അപകടൊക്കെ വരുമ്പാണ് നമ്മക്ക് മാണ്ടിന്നേണ്. സേഫ്റ്റി ഹെൽമെറ്റൊ ക്കെ വെച്ച് പോവലില്ലേ ങ്ങള്.
ഓ ഹെൽമെറ്റ്ക്കും ഹെൽമറ്റക്കാതെ ഞാ എങ്ങോട്ടറങ്ങൂല.
ആഹ്ഹ പ്പന് ഇപ്പന്താ കുടിച്ചല് നോ പ്പ കൂടി വെരല്. ഹെൽമെ തോനിം പുട്ച്ചല് അ അയന്നെ ഓല് ആ ഓറ്റ. വണ്ടിഎവിടേങ്കിലൊന്ന് മൂലക്കലെവിടേവെച്ചാട്ട് മെല്ലെക്യാമറത. ക്കിയാട്ട് ഓണാക്കിവെക്കും എന്നിട്ട് ഇതിലില്ലോലെക്കെ പുട്. ഇത് വര് ബില്ലെ യ്തുമ്പോലേക്കാരംനമ്മളൊക്ക അറിയാ.
ആഹ് അറിയ
ആഹ് ഞാവിലെങ്ങാടി. പോണെങ്കിലും ഹെൽമെറ്റ്ടും പിന്നെ മോള കൊണ്ടാക്ണോണ്ടേ അങ്കൽവാടി എന്നും കൊണ്ടാക്കണം.
ഏ.. മ്
അപ്പൊ പിന്നെ ഹെൽമെറ്റ്ടൂല അത്പിന്നെ അങ്ങാടിക്കൊന്നും എത്തണ്ട. പട്ട് ഊരല് ഇതാക്ക് മ്പ്ലൈ.
ഞാൻ പിന്നെ എങ്ങട്ട് പോവാണേല് ഹെൽമെറ്റ് വെക്കും ഇനിപ്പ അയിനൊര് ഫൈന് കുടുങ്ങണ്ടാച്ചിട്ട്. ആയിന് മാത്രല്ല നമ്മക്കൊരു സേഫ്റ്റി ആണല്ലോ.
ആ പിന്നെ വണ്ടി പുതിയ വാങ്ങിയതാ റെ അതോ സെക്കനന്റോ.
സെക്കനന്റ്.
ഏഹ് അയിന്റെ നോക്കുഎനമ്മള് പോകഞ്. ഇഞ്ഞിപ്പൊ മ്മക്ക് ലൈസൻസ്ണ്ടോ ഓട്ട്യോളി അതെ ബുക്കുംപേപ്പറുണ്ട് പ്പോ. എത്തെ ഓരടത്ത് എത്തിയാ പിന്നെ എത്തെങ്കിലും ഒരു പണി. സും ന്നെ ചെല്പ്ണ്ടാവും നമ്മള് പോകവസ് ടെസ്റ്റിങ്ങോ എന്തെങ്കിലും ചെയ്യാഞ്ഞാലോ. അങ്ങനൊക്കെണ്ടാകും പിന്നെ ഇൻ സൂറൻസ് എടക്കാഞ്ഞാലാക്കെ ണ്ടാകോല്ലോ.
ആ... ഹ്
ആ ഇ ചെക്ക പൊക ടെസ്റ്റിങ്ങൊക്ക കഴിഞ്ണൊ. പോക ടെസ്റ്റിംങ് ക്കെ കഴിഞ്ഞ്നോയ്ച്ചാ.
ഒന്നുംകഴിഞ്ഞില്ല്യ
ഇങ്ങങ്ങനെ ഓടണ്ടിലെ ഓടന്നൊ ഓടണട് ത്തോളം പോട്ടെലേ
എ ഓടുണ്ട് കൊടുക്കണം കൊടുക്കണംന്നക്കും പിന്ന ങ്ങനെട് കൊടു
അത് ഇനിആറു മാസത്തിനാണോ ഒരു കൊല്ലത്തിനാണോ എന്റെ ഹസ്ബൻഡറ് ഒരുവട്ടംചെക്ക് ചെയ്തതാഅപ്പൊ അയി നോട് ചോദിച്ചപ്പോപറലാഞു ആഒരു കൊല്ലത്തിലാണ്പറഞ്ഞു ന്നോട് ആറു മാസത്തിനാണോ ഞാൻ കേട്ടത് ഇങ്ങനെ ഇനിപ്പോ അയിനോട് അങ്ങനെ വക്കിച്ചാൽ വയ്യല്ലോ
ഏഹ്...
ഉം എന്താറീ ല്ല
ഉം ഞാ അറിയിൂല
അതിന്റെ അടിൽ നമ്മള് ഒ യലും ഇതൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ എവ്ടുക്കി പോക്പോണ് ആ ബ്രേക്ക് ക്കും ഇത് കാറ്റൊക്കെ ഉണ്ടോന്ന് നോക്കണം കാറ്റിലാഞ്ഞാല നമ്മളെ വണ്ടി കുടിച്ചാൽ കിട്ടൂല
ഞാപിടിച്ചാകിട്ടൂല ഉം പ്പൊമഴീമ് കൂടി ആയോണ്ടേ ഉഉം
പേട തന്നെ വണ്ടി പോണതും പേടിന്നെണ് വണ്ടി അത് പഞ്ചറാണോ ഒന്നൊക്കെ നോക്കണ്ടേ എന്നാ ആയിക്കോട്ട എന്നാ